ആഹ് എന്താ വിശേഷം
ഒക്കെ നല്ല വിശേഷം എന്താ അന്റെ വിശേഷം ഇവിടെ സുഖം നന്നായിട്ട് പോകുന്നു എന്ത പരിപാടി വെറുതെ ഇരിക്കണോ ഇല്ല ചായ കുടിച്ചില്ല കടക്കാണ് ഇവടെ വെറ്തെ ഇങ്ങനെ കുട്ടീനെ വേ ഇല്ല ഇണ്ടാക്കിയില്ല ഉം മടിയാണ് ഉണ്ടാക്കാൻ അപ്പൊ ഹസ്ബൻഡ് നാട്ടിലുള്ളോണ്ട് പൊറത്തു പോയി കുടിക്കും
ആഹ് ആഹ് അയ്ശരി എന്താന്നറിയോ അമ്മളിപ്പോ ഇണ്ടാക്കന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഈ പാത്രങ്ങളൊ ക്കെ നന്നായിട്ട് കഴുകാനുണ്ടാവല്ലോ പിന്നെ അതൊക്കെ ആലോയ്ക്കുമ്പോ പിന്നെ ഇണ്ടാക്കണ്ടാന്ന് വിചാരിക്കും
അതെ അതെ ഇണ്ടാക്കാൻ ഇണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രം കഴ്
ആഹ് നല്ല ജോലി ഭാരായിരിക്കും കാരണം ഒന്നാമത് വൈ കുന്നേരാകുമ്പോഴേക്കും നമ്മള്പ്പോ എല്ലാ പണികളും ഒതുങ്ങി നിക്കുന്ന സമ മയല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനൊരു പണിവെരാറിയുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാ
ഉം ഉം അതെയതെ അപ്പപ്പിന്നെ അങ്ങനെണ്ടാക്കാൻ തോന്നുല്ല അപ്പൊ കൊറച്ച് പൈസ കൊടുത്താതന്നെമ്മക്ക് പിന്നെ ചായയും കടിയും പുറത്തു പോയി കുടിക്ക പിന്നൊരു പുറത്തേക്ക് ഇറങ്ങുലാവും അപ്പൊ ഇന്ന്ങ്ങനെ പുറത്ത് പോണന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ എന്റെ ഹസ്ബെന്റെന്തോ വേറെ കാര്യത്തിന് പൊറത്ത് പോയി ഹലോ കേൾക്കാൻ പറ്റീനോ ഹലോ
ആഹ് ഞമ്മള്
ഹലോ റേയ്ഞ്ച് കൊറവ്ണ്ടോ അവിടെ? ഹലോ ഹലോ ഹെലോ ഹെലോ കേക്ക്ണില്ലേ ആഹ് ഇപ്പഴാ കേൾക്ക്ന്നേ ഇതുവരെ കേൾക്ക്ണ്‌ല്ലേനി
ഓഹ് അത് ശെരി
എന്തോ റെയ്ഞ്ചിഷ്യൂ ആയി ഇങ്ങെളെന്താ ചായക്കടി എന്തേ ഇണ്ടാ
ഇല്ല അതാ ഞാനും പറഞ്ഞത് ഇക്ക്യും മടിന്നെയാണ് കാരണം പിന്നെ കൊറെ പണികള്ണ്ടാവൊല്ലോ അപ്പൊ ആവില്ലാന്ന് തോന്നും
ഉം എന്തായി വീട് പണി എന്തായി കയിഞ്ഞോ?
ഇല്ല കഴിഞ്ഞിട്ടില്ല ആഹ് ഇഞ്ഞ്പ്പോ ടൈല് പണികള് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെക്കെ ഇണ്ടാവുന്നാ പറഞ്ഞത് അപ്പൊ അതുവരെ അത് ഒന്നാമത് ആഹ് ഒന്നാമത് എന്താന്നറ്യോ അവര്ക്ക് ചായ കൊണ്ടോട്ക്കാനൊന്നങ്ങോ ട്ടൊന്നിങ്ങോട്ട് പിന്നെ ഫുഡ്ണ്ടൊട്ക്കാന് അങ്ങോട്ട് ഇങ്ങോട്ടും അയിന്റെ അപ്പോഴേക്കും അംഗനവാടിന്ന് കൊണ്ട് വരാനായി നടത്തം തന്നെ
ഓഹ് അതെ
മട്പ്പ് വരും നമുക്കെ പക്ഷെ എന്താന്നെച്ചാ തടി കൊറയ്ന്നില്ല ബാക്ക്യോക്കെ ഒക്കെ ക്ഷീണം വര്ണ്ട് കൊഴക്കാവ്ന്ന്ണ്ട് ഒക്കണ്ട് പക്ഷെ തടി അങ്ങട്ട് കൊറയ്ണില്ല
ആഹ് ആഹ് ആഹ്
അങ്ങനെ
ഉം നിങ്ങളെ വീട്ൻ വീ ഇപ്പ താമസി ക്ക്ന്ന വീടും പുതുതായിട്ട് എട്ക്ക്ന്ന വീടും
ആഹ് കൊറച്ചൊരു ദൂരണ്ടെ നീ കണ്ടിട്ട്ണ്ടായിരുന്നില്ലേ ഇന്നാള് വന്നപ്പോ അപ്പോ ആഹ് ആഹ് അപ്പൊ കൊറച്ച് ബുദ്ധിമുട്ടാണ് പോകാന് ബുദ്ധിമുട്ട്ന്നല്ല നമ്മള് വെറ്തെ നടക്കുമ്പോ നമ്മക്ക് ദൂരല്ല പക്ഷെ ഇത് നമ്മക്ക് നിർബന്ധായിട്ട് പോണ നേരാവുമ്പോ ദൂരായിട്ട് തോന്നും
ആഹ് ആഹ് ഇപ്പ എന്താ പണിക്കാര്ക്ക് എന്തേക്കെ ഫു ചായക്ക് കൊട്ക്കല്
ആഹ് രാവിലെ ചായയും എന്തേങ്കിലും ബേക്കറിം കൊട്ക്കും വൈകുന്നേരം അല്ല വൈകുന്നേരല്ല ഉ ച്ചക്ക് പിന്നെ ചോറും കറിയും അങ്ങനെ വൈകുന്നേരം പിന്നെ ഒന്നുല്ല
ആഹ് ആഹ് വൈന്നേരം ഒരു ചായൂടിം കൊട്ത്തിട്ട് പറഞ്ഞേച്ചാ പോരെ
ആഹ് മതിയായിരുന്നു പിന്നവര് വേണ്ടാന്ന് പറഞ്ഞപ്പളെ പിന്നെ നമ്മളത് ആഹ് കൂലിപ്പണിയായിട്ട് കൊട്ത്തതല്ല കരാറായിട്ട് കൊട്ത്തതാണ് അപ്പൊ അന്ന് ഫുഡ് വേണ്ടാന്നൊ ക്കെ പറഞ്ഞിരുന്നു പിന്നെ അവർക്ക് ഹോട്ടൽ ഫുഡ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ വയറിനൊക്കെ ബുദ്ധിമുട്ടണെന്ന് പറഞ്ഞപ്പോ നമ്മള അങ്ങനെ ഫുഡ്ണ്ടാക്കി കൊട്ക്കലൊടങ്ങിയതാ
അത് ശെരി കരാറ് കൊട്ക്കുമ്പോ നമ്മള അങ്ങനെ ഫുഡ്ണ്ടാക്കി കൊട്ക്കേണ്ട ആവശ്യല്ല
പക്ഷെ അവര് നമ്മോട് ഇങ്ങട്ട് ചോയിച്ചതാണ് വീട്ട്ന്ന് ഫുഡ് ഇണ്ടാക്കി തരോന്ന് അപ്പോ അങ്ങനെ ചോയിക്കുമ്പോ നമുക്ക്പ്പോ
ആഹ് അപ്പ എന്നാല് കൂലി കൊറക്കണം അതന്നെ
അങ്ങനെ കൊറ എന്തേങ്കിലൊക്കെ കൊറക്കുവായിരിക്കുന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഇക്കാനോട് ചോയിച്ചപ്പേ അവര് പറഞ്ഞ് എന്തെങ്കിലൊക്കെ കൊറച്ച് തരായിരിക്കും ചെലപ്പോന്ന് പറഞ്ഞു അറിയൂല കൊറച്ചാ കൊറച്ച് ക്കും ഇല്ലെങ്കി നമ്മള് ആഹ് അതെ
അല്ലെ നമ്മക്ക് കൂലിക്കാളെ നിർത്തിയാ പോരെ നമ്മക്കും ലാഭ അതെന്നെല്ലേ നമ്മള് ഈ ചെലവൊക്കെ കൊടുക്കാൻ മടിച്ചിട്ടാണ് കരാറിന് കൊടുക്ക
അതെ നമ്മൾക്ക് കാര്യയിട്ട് അതിനാണ് ആ നല്ല പണിയാണല്ലോ പണിക്കാരണ്ടന്ന് വച്ചാ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കനൊക്ക ഭയങ്ക റിസ്ക് - പിന്നെ കൊറേ ആളുകളല്ലേ അഞ്ച് ആറ് ആളുകൾ ഏഴ് ആളുകളൊക്കെ ള്ള ദിവസങ്ങളുണ്ട് ഇനിപ്പെതിയാലും ഓരോ ശനി ഞായൊക്കെ ആവുമ്പഴേക്കും കഴിയുംന്നാ പറഞ്ഞത്
ആഹാ ആഹാ പ്പൊ പടിപ്പണി കഴിഞ്ഞുല്ലേ അപ്പൊ ഈ ഏ എന്താ അടിൽ എത്താ പുട്ടിടെ പ്ലാസ്പൊക്‌സിയോ
ഈ അപ്പോക്സിയണ ഉദ്ദേശിചേ അപ്പോക്സി ആ അതണ്ട് അ ഇനി അപ്പോഴേക്കും കഴിയും അറിയില്ലട്ടോ അതും അറിയില്ല നീ ളൊന്നും അറിയില്ല
ആഹ ഇനി കൊറച്ച് ദിവസം പിടിക്കാ മതിയല്ലോ
ആഹ് ആഹാ കുറച്ച് റിസ്ക് ഉണ്ടാവും എങ്ങനെ അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിക്കാരേ പിന്നെ നമ്മളിപ്പോ പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കറണ്ട് എടുക്കുന്നതിനൊക്കെ അപ്പൊ ഏകദേശം ഒരു ദിവസം കണ്ടിട്ടാണ് നമ്മൾ എടുത്തത് അത്രയും ദിവസത്തിന് വേണ്ടിട്ടാ അപ്പ ഞപ്പോഴക്കും അവ കഴിച്ചു തരുംന്ന് അറിയില്ല അല്ലെങ്ക പിന്നെ വീണ്ടും പെർമിറ്റ് എടുക്കേണ്ട വരും
ആഹാ ആഹാ ഉം അപ്പൊ നിങ്ങളെന്ന കുടിയിരിക്കാൻ ഉദ്ദേശിക്കുന്നത്
ഇൻഷ അള്ളാ പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് എങ്ങനെ അറിയൂല ഇനി ഉണ്ടല്ലോ കൊറെേ പണികള്
ആഹാ
അങ്ങനെ
ചെറിയ ചെറിയ പണികളാണെന്നുണ്ടെങ്കിലും പക്ഷെ നല്ല പൈസ ചെലവാകണം
അതെ കാണാത്ത രീതിയിലുള്ള പണികളാ
അതെ അതെ
കാണില്ലല്ലോ ഇനിയുള്ള പണികളൊന്നും കാണാൻണ്ടാവില്ല വയറിങ്ങിന്റെതന്നൊന്നും പറയ്മ്പോ നമുക്ക് പ്പോന്നും കാണാണ്ടാവില്ല പക്ഷെ നല്ലൊരു എമൗണ്ട് അതിന് വേണ്ടിയിട്ട് വേണ്ടി വരും
ഉം എന്തൊക്കെയ ആയാലും ഏതായാലും ഇത്ര കായല്ലോ ഇനിയിപ്പോ കുറച്ച് മാസം കൂടി കഴിഞ്ഞാല് പുതിയ വീട്ടിലേക്ക് മാറാലോ ഇൻഷള്ളാ
ഇന്ഷാ അല്ലാഹ് അങ്ങനെ വിചാരിക്കുന്നു
പിന്നെന്തൊക്കെയാ മക്കളൊക്കെ സ്കൂ ഇവിടെ എന്താ അങ്ങനെ പോണ് രാവിലെ ഏണീക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ എങ്ങനെ എങ്ങനെ അങ്ങനെ പോകുന്നു ഉം
അവിടായിട്ടല്ലല്ലോ നമുക്ക് പൊതുവേ എല്ലാവരുടെയും ഒരു റൊട്ടീൻ എന്ന് പറയ്മ്പോ അങ്ങനെ തന്നെയല്ലേ പോകുന്നേ
അതെ അതെ അപ്പൊ സ്കൂളൊക്കെ വിട്ട എത്തി
ആഹാ ആഹ് സ്കൂളൊക്കെ വിട്ടിട്ട് മോള് വീട്ടിലെത്തി പ്പൊ കൊറച്ചു നേരം ആയിട്ടുള്ളൂ വീട്ടിലെത്തിട്ട ഇന്നിപ്പോ ബുധനല്ലേ
ബുധനാണോ ഏത് ദിവസംന്നും അറിയണില്ലേ അപ്പൊ ഒന്നാമത് വീട്ടില് സ്കൂളിലക്ക മദ്രസക്കും പോണിലേക്കും പോകുന്ന കുട്ടികള ഇല്ല്യ ഞമ്മൾ എവ്ടുക്കും പോണില്ല അതെ അതെ
അത് ശരി
ഉം അപ്പം പിന്നൊന്നും അറിയുന്നില്ല
ആ അ അ
പിന്നെ എന്റെ സിസ്റ്ററ് അവള് സെവന്റീൻ പ്രോ മാക്സ് എടുത്തു ഐഫോണ്
ഓ എടുത്തോ ആ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഉം ഹലോ ഹലോ ആ ഇപ്പളാ കേക്ക്ണത് ആപ്പൊ കേൾക്ക്ണ്ട് ആഹ് അതെ അവൾക്കായിട്ട് എടുത്തതാണ്
ഓഹ് മാഷാ അള്ളാ
വെള്ള കളറാണ് നീ എന്താ എടുക്കുന്നെ അറിയിലെടീ നമ്മള്പാവങ്ങള് എന്നാപ്പ ഐഫോൺ ഒക്കെ കിട്ടാന്നൊന്നും അറിയില്ല
ഔ ഉം അയ്ക്കോട്ടേ
നീ എടുക്കുന്നുണ്ടോ
നോ നെവർ ഒരിക്കലുല്ല
അതെന്തേയ്
ആ ഒന്നാമത് ആതിമ്മക്കട് വിചാരിച്ചിട്ടില്ല
ആഹ് എനിക്ക് പണ്ട് എന്നൊക്കെ പറഞ്ഞാല് പണ്ട്
ഭയങ്കര ക്രൈസായിരുന്നു തോന്നുണ്ല്ലേ ആഹ് എനിക്ക് തോന്നിയിരുന്നു കാരണം അന്ന് നീ എന്നും അങ്ങനെ ത്തൊരു സംസാരായിരുന്നു ഐഫോൺ വേണം ഐഫോൺ വേണം എന്നില്ല രീതിയില് അതെന്താച്ച എനക്ക് അങ്ങനെയാണ് ചില കാര്യങ്ങള് ഭയങ്കരായിട്ട് ആഗ്രഹിക്കും പിന്നെ കിട്ടൂല കാരണം നമ്മള് കൊതിയല്ലേ ഫോണറിയി
അഹ് ശരി കിട്ടൂലന്ന് കണ്ടിട്ടല്ല പക്ഷെ പണ്ടത്തെ ആ പൂതി ഇല്ലപ്പം ഉം
ആഹ് ആഹ് നിനക്കൊരു പ്രാവശ്യം കിട്ടിയത് പോയതാണല്ലോല്ലെ
അതെ അതെ നഷ്ടമായി
ഉം ഉം അതെ പിന്നെ എന്താ മോളൊക്കെല്ല അടെ എണീറ്റോ
അവളിപ്പൊ എന്റെ ഫോണ് ഫോണുമ്മല് ചാർജറിന്റെ ഇത് പിന്ന് കുത്തി കളിക്കണ് എണീറ്റിട്ടുണ്ട്
ഓഹ് ഓ അത് ശരി ആഹ്
അവള് ഭയങ്കര വികൃതിയാ
ആഹ് ഹസ്ബൻറ് ഇല്ലേ അവിടെ ആഹ് ആഹ് മോളെയും കൊണ്ടൊക്കെ പോവാറുണ്ടോ പൊറത്ത്
അങ്ങനെ ഞങ്ങള് ഒരുമിച്ചാണ് പൊറത്തിറങ്ങല്
ആഹ് അല്ല ആളെ ഒറ്റക്ക് കൊണ്ടു പോയിട്ടില്ല
ഒറ്റക്കങ്ങനെ കൊണ്ടുപോകാറില്ല
ഓഹ് ഓഹ് അഹ് ശരി ഒരുമിച്ച്പോരാ
ആഹ് പിന്നെ പൊറത്തേക്ക് ഇവിടെ തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ കൊണ്ടോവും അത്രേ ഉള്ളൂ
അത്ര തന്നെ പോവാറുള്ളൂ മറ്റേ ചെറിയ കുട്ടികളല്ലെ അതേപോലെ എന്താ നീ രാത്രിയേക്കില്ലെ ഫുഡൊക്കെ ആയോ
ഇല്ല രാത്രികക്ക് ചോറ് കുറച്ച് ബാക്കിയുണ്ട് സാധാരണ ഇപ്പ ഇവിടെ ഉപ്പക്കൂ ഉമ്മക്കൊക്കെ കൊളസ്ട്രോളൊക്കെള്ളോണ്ട് രാത്രി ചപ്പാത്തിയാ ആഹ് ചപ്പാത്തിണ്ടാക്കലാണോ? ആഹ് ആഹ് ഇവടെ ഞാനും അസ്ബന്ഡും ചോറ് കഴിക്കും ഓര് ച ഓര് ക്ക് മാത്രേ ചപ്പാത്തിണ്ടാക്കും അത് പിന്നെ ഉമ്മ ഞാന് പിന്നതിമ്മക്ക് പോവലില്ല്യ. ആഹ് ആഹ് ഞാണ്ട്ക്കണതോര് ക്ക് ഇഷ്ടായിരിക്കും പക്ഷെ ഞാനയ്മക്കാണ്ട് പോവലില്ല്യ. അഹ് ഞാനാ സമയത്ത് വല്ല കുട്ടി ക്ക്ള്ള ഭഷണങ്ങള് കാര്യങ്ങളൊക്കെണ്ടാക്ക്യോ?
ആഹ് നമ്മക്കല്ലാത്തതും ഇണ്ടാവൂല്ലോ ചെറിയ കുട്ട്യേളും എല്ലാവരും കൂടി ആവുമ്പോ. പിന്നപ്പ അവർക്കും വല്ല്യ ബുദ്ധിമുട്ട്കളൊന്നും ഇല്ല്യല്ലോ.
ആഹ് അതെ അപ്പണ്ടാക്കിക്കോട്ടെ വിചാരിക്കും.
ആഹ് ആഹ് ശെരി ഇനി അപ്പൊ ഇന്നുപ്പോ ഉച്ചക്കേക്ക്ള്ള ചോറ് മാത്രാ ഇണ്ടാക്കാറ്ള്ളത്, രാത്രിയേക്ക് പിന്നെ വേറണ്ടാക്കറാണോ?
ആഹ് രാത്രിയേക്ക് ഇപ്പ കൊറച്ച് ദിവസങ്ങളായിട്ട് അധികും ചപ്പാത്ത്യാണ് ഇണ്ടാക്കല്. പിന്നെ ആഹ് അവർക്ക് മാത്രാ ചപ്പത്തിണ്ടാക്കല് ന്നാ ശെരിട്ടോ.
ആണോ.